ഹലോ ആഹ എന്താ കേക്ക് കേൾക്കിനില്ലേ ആഹ
കേക്കുന്നുണ്ട് പറഞ്ഞോളൂ
എന്തൊക്കെയായിട്ട് സുഖല്ലേ
സുഖംതന്നെ
ആഹ് എന്താ വക്കല്ലെന്താ
ഓ
ഇന്നെന്താ സ്പെഷ്യല് ഉച്ചക്കെണ്ടാരന്നെ
ഉച്ചക്ക് ഇന്ന് വല്യ സ്പെഷ്യലൊന്നും ഉണ്ടായ്ക്കില്ല ചോറും ബീഫ്കറീം ഉപ്പേരിയും പപ്പടോം എല്ലാം ഉണ്ടാക്കി അന-
രാത്രിയെക്കിനൊണ്ടോ ബീഫൊക്കെ
ആ ഒണ്ട്
രാത്രി ഉച്ചക്കത്തെ ഫുഡാ കഴിയ്ക്ക
അല്ല അല്ല രാത്രി വേറെ പത്തില് ഒണ്ടാക്കും
മക്കളൊക്കെ ഉണ്ടോ?
ആഹ് മക്കളിണ്ട് മൂന്ന് കുട്ടികളിണ്ട്.
ആഹ് സ്കൂളിപോക്കെണ്ട് പഠിക്കുന്ന കുട്ടികള
ആഹ് മൂന്നും പഠി ക്കണോര?
ആഹ് മൂന്നാളും പഠി
ആഹ്
ഇങ്ങക്ക് കുട്ടിയില്ല
ഉണ്ടോന്ന ആഹ് ഒരു കുട്ടി ഇണ്ട്. രണ്ട് വയസ് സാവണുള്ളു. ഇന്നന്തേലും സ്പെ ഷ്യല് പരിപാടികൾ ഇണ്ടാരുന്നാന്ന് എന്തേലും ഇണ്ടായിരുന്നാ ഇന്നെന്തൊക്കെ നടന്നു
ഉം
ഹലോ
ഹലോ
ആഹ് പറയണ കേക്കണില്ലേ?
ആഹ് കേക്കുന്നുണ്ട് അത് വേറെ കോള് വന്നതാ
ഒ ഓ
ഇപ്പം കേ ഇപ്പം കേക്കുന്നല്ലോ പറഞ്ഞോ
ആഹ് വേറെങ്ങെട്ടെന്തൊക്കയ എങ്ങടേലും പോക്കൊക്കെണ്ടോ ട്രിപ്പായിട്ട്
ആഹ് സ്കൂള് ലീവ് ഉള്ളോരെല്ലാം പോകും
ഉം ആഹ് പൊറത്തൊക്കെ പോയിക്കാണ്ട് വരുക്കാരുംയില്ലേ
ആഹ് വെരും
ഉം ന ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കയി - ആ മോൾക്ക് ചെറുങ്ങനെ പനി നണ്ട് അപ്പൊ ഉച്ചക്കിണ്ടാക്കിയാ - പുട്ട് ഇല്ല കൈയിക്കണം ഫുഡൊക്കെ അപ്പൊ രാത്രിപ്പോ പൊറോട്ട വാങ്ങണം പറഞ്ഞിക്കുന്നു
ആ ആ
ശരിയാണ് കൈയിനില്ല മു പനിയാണ് അവിടക്കെ കുട്ടികളോക്കെയല്ലേ കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല ഇപ്പൊന്നുംല്ല മഴണ്ടോ നാട്ടില്
ആ ഇവടെ വൈകുന്നേരം മുതലേ ആം ഇങ്ങനെ ചെറങ്ങനെ ഇങ്ങനെതിന്നതെ എട്ട് മണിവര ഒക്കെ
ഉം
അട മയണ്ടോ
ഇവടെ ഇതുവരെ ബൈന്നേര ഇണ്ടായി ഇപ്പ ഇല്ല ഇന്ന് കുറവാ മയ
ആ അങ്ങാനെ
ഉം
വേറേങ്ങക്കന്തൊക്കെ
വേറ നല്ല വിശേഷം വീട്ടിലാരൊക്കെള്ള
വീട്ടില് ഒരു രണ്ട് പെങ്ങന്മാരുണ്ട് ഹസ്ബന്റിന്റെ വീട്ടില് പിന്നെ ഉമ്മ ഉപ്പാ പിന്ന നാതൂൻമരു ഓമും മൂത്തച്ഛനും ഏളേച്ഛനൊക്കെ പിന്നെ വേറെ വേറെയാണ്
മൂ അ
എന്റെ വീട്ടില് പിന്നെ ഞങ്ങള് ആറ് കുട്ട്യോള തായരനിയത്തി പെങ്ങളാണ് ഒന് രണ്ട് മാസായി പിന്നെ മൂ ന്നമത്തെ അനിയത്തി രണ്ടാമത്തെ അനിയത്തി പത്ത് കഴിഞ്ഞ അലോട്ട്മെന്റിന് കാത്തക്കണ പ്ലസ്വാണുക്ക്
മുമ്
മൂന്നാമതനിയനാണ് യു കെ ജിയിലെ
അത് ശരിഅ
നിങ്ങടെ വീട്ടില് ആരൊക്കണ്ട്
ഞള് തന്നെ ഞള് കുട്ടികളും ഞാനും ഭർത്താവും കുട്ടികളും
ആ ഇങ്ങൾ ഫാമിലി മാത്രേ ഉള്ളൂ അല്ലേ
ഇലെല്ലാ
ആ ആരാട്ട് എന്തൊക്കെ എന്തേലും സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഇണ്ടാക്കോ
ആഹ അല്ലാം ഇണ്ടാക്കും കൊറെയല്ലാം ഇണ്ടാക്കും
ആഹ്
ഉം
എല്ലാം ഉണ്ടാക്കന്ന അറിയല്ലേ
ആഹ ചിലതെല്ലാം ഇണ്ടാക്കും
ആഹ് മന്തി ബില്ല് അങ്ങനൊക്കെ അറിയോ
ആഹ
ഉ മന്ത് അധികം വാങ്ങല അലങ്ങിൽ ഉണ്ടാക്കും
അല്ലാ ഇണ്ടാക്കും
ആ എ എപ്പോഴും ചില പിന്ന കുക്കറിലോ
കുക്കറില ഉണ്ടാക്കും അല്ലാണ്ട് ഉണ്ടാക്കും
ആ
ഉ
വേറെ എന്താ
വേറെ നല്ല കട ഉറങ്ങാനായാ
ഇല്ല ഉറങ്ങാൻ അയച്ചില്ല ഉറങ്ങായ്പോത്തനൊ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകും
ഉം
ഇള ഏ ഗാർഡൻ ഒക്കെ ചെയ്യോ മറ്റേ ചെടികളൊക്കെ നടുവോ
ആഹ കൊറെല്ലാം ഇണ്ടാക്കും
ഏ വീട്ടില ചെടികളൊക്കെ ഉണ്ട്
ആഹ് ചെടികൾ ഉണ്ടാക്കും
ആഹ് എന്തൊക്കെ ഉള്ളത്
എല്ലാ ചെടും ഉണ്ട് നമ്മളെ എല്ലാ ചെടിയും ഉണ്ടാക്കും ഒരു വിധെല്ലാം
പൂവള്ളതൊക്കെ ആരിക്കും അധികം കം ഇണ്ടാക്കാ ല്ലേ
ഉം
പച്ചക്കറികളൊക്കെ ഇണ്ടോ
പച്ചക്കറൊന്നും ഉണ്ടാക്കിയില്ല
ഉം അടുത്ത മണ്ണെന്താ നല്ല മണ്ണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടന്നുണ്ടാവുവോ
ആഹ് ഇണ്ടാവും
വേറെങ്ങിട്ട് എന്തൊക്കെ
വേറെ നല്ലതന്നെ
കളി കാണല്ലേണ്ടോ ഫുട്ബോള്
ആഹ് കൊറെല്ല കാണും
ഏ കുട്ടികളൊക്കെ- കാണണ് ഒണ്ടാവ് ഇല്ലേ ആ കുട്ടി- എന്തൊക്കെയ ടീമാ വീട്ടിലുള്ളെ -
വീട്ടില് മെസ് ബ്രസീലുണ്ട് അതാണ് ഇവിടുത്തെ ആൾക്കാര് തന്നെ ഫുള്ളും പോലിക്കാതാ വേണ്ടിയെ
ഓ
ബ്രസീലിന്റെ കളി
ഉം ഏപ്പോഴും ബ്രസീൽ ആയതൊണ്ട് പിന്നെ തെരക്കും തല്ലൊന്നുംണ്ടോ എല്ലാരും ഒരുമിച്ചെടുക്കാണുല്ലേ മറ്റേ രൺ ആഹ് രണ്ട് ഒരു വീട്ടില് രണ്ട് മൂന്ന് ടീമക്കെ ഇണ്ടായി കഴിഞ്ഞാ
അതുണ്ടാവും.
ഫിലിമൊക്കെ കാണലിണ്ടോ?
നല്ലതെല്ലാം കാണും കൊറേ അധികോന്നും നോക്ക്ല്ല
ഇം വാഴ കണ്ടിരുന്നോ?
ആഹ് അതെല്ലാം കണ്ടാ
നല്ല രസൊണ്ടല്ലേ ആ മൂവി കാണാന്
ഇം
ഇം എന്നിട്ടെന്തൊക്കെ
പിന്നെ നല്ലെ
നിങ്ങള് ഫുഡ് കഴിച്ചോ?
ഫുഡ് കഴിച്ചില്ല കുട്ടികളല്ലെ കൊറെല്ല കഴിച്ചി‌ക്കി
ഇം ഹസ്ബൻഡ് എന്താ വർ ക്ക് പൊറത്തന്നേ
അല്ല ഇവിടെത്തന്നെ നാട്ടിത്തന്നെ
ഉം ഇങ്ങള് എന്തേലും വർക്കെയ്യിണ്ടോ?
ഇല്ല ഇപ്പൊന്നും വർക്കൊന്നും ചെയ്യുന്നില്ല.
ഓഹ് അദ്യം ചെയ്തിരുന്നോ?
ആഹ് കൊറേഇല്ല
ഉം വേറെന്നിട്ട് എന്തൊക്കെയാന്ന് പറയ്
വേറെ നല്ല
കടക്കുമ്പെ ഇളപ്പ ഇങ്ങള് പ്പെ ഒറ്ങ്ങ് ങ്ങ്വേല കൊറെ എഞ്ഞിട്ടാ ഒറങ്ങാ
പത്തു വാനെന്നന്നയല്ല കയും രാവിലെ എണീക്കണം കുട്ട്യയക്ക് രാവിലെ മദ്രസ് എപ്പോണൊം
ഉം
ആറരക്ക് പോണം ഏഴണി ആകുമ്പോഴത്തേക്ക് പോണ്ട്യ ഇണ്ട്‌ അങ്ങനെ പിന്നെ എട്ടര ആവുമ്പള്ക്ക് ആത് സ്കൂളേക്ക് പോണം
ഉം മക്കള് പിന്നെ ആ പോയി മക്കള് പിന്നെ ഒരു പത്തുമണി ആവുമ്പത്തിനും പോയി കഴിഞ്ഞ് പോയി കഴിഞ്ഞാലൊള്ളുല്ലേ ഒന്ന് ഫ്രീയാവാ
ആഹ് പിന്നെ ഫ്രീയാ
അപ്പോത്ത്ന് പണിളൊക്കെ യ്യുലേ ചോറ്ണ്ടാക്കലൊക്കെ
ആ അതെല്ലാം വേഗായി
മക്കക്ക് ചോറൊക്കെ സ്കൂൾക്ക് കൊണ്ടുപോവാണ്ടാേ
ആ കൊണ്ടോ ചോറങ്ങനെ കൊണ്ടോവൂല രാവിലെ കടി ഇണ്ടാക്കുന്നന്താ അത് കൊണ്ടോം
ആ
ഉം
മക്കളെല്ലാവരും ഫുഡ് കൊണ്ടവല്ന്നേയ്രിക്കുംല്ലേ അവിട്ന്ന് കഴിക്കല്ണ്ടാവൂലലേ
ഇല്ല കഴിക്കല്ല
കുറേ പോവാണ്ടാേ അവ്ടുന്ന് സ്കൂളിലേ
ബണ്ടില്ലാ ഇവട്ന്ന്
ഓ
ഉം അതികാെന്നുല്ല
ആ ന്നാലും ന്നാലും കൊഴപ്പല്ലേനി ആ മഴക്കെ ടേയ്സി പോവാ മടിയെര്ക്കും ഞമ്മള് ഉന്തി തള്ളി പറഞ്ഞയ്ക്കണം
ആഹാ വണ്ടിള്ളേൻ കൊണ്ട് പിന്നെ വല്യ പ്രശ്ന ഇല്ല രാവിലെത്താ പ്രശ്നം മദ്രസെ പോക്ക്
മദ്രസ പിന്നെ ഇപ്പൊ വണ്ടിയൊന്നുംല്യാല്ലോ അങ്ങനേ നടന്നു പോന്ന
ആ അത് അരിയത്തെന്നെ ന്നാലും കൊറച്ചങ്ങട് പോണം
ആ മക്കളൊക്കെങ്ങട്ട് കടന്നോ
ആ ചെറിയോള് ഒറങ്ങിപ്പോയിക്കി
ആ മക്കളൊ പ്പങ്ങട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞോ നല്ലാം പഠിപ്പാല്ലേ സ്കൂൾലൊക്കെ
ആ
എന്താ പഠിപ്പ് അ ആ ഞപഠിച്ചിട്ടാേളെ പഠിക്കാൻ വി തന്നെ
ആ
ഇതാണ് ന്ന്ട്ടെന്തൊക്കെ
വേറെ നല്ലെ ഇങ്ങനെ പോണ്
ഇ മക്കളൊക്കെങ്ങനെ ആ മോളൊ പിന്നെ മക്കളൊക്കെ എന്താ രാവിലെ എണീക്കോ അല്ലാ കുത്തിപ്പറിച്ച് എണീപ്പി ക്കണാേ
എണീപ്പിക്കണം
ആ നേര്ത്തൊന്നും ആരും എണിക്കൂലല്ലേ കൂളിലാത്തപ്പ മദർ ഇല്ലാത്തപ്പം നേര്ത്തെ
ആ അന്ന് നേരത്തെണീക്കും
ഉം ന്ന ശരി ട്ടെക്കെട്ടെ
ട്ട